ഇല്ലേ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് കേക്കില്ലേ? ആഹ കേക്ക്ലൊ? ആഹ ആഹ സുഖണ്. എന്താ വിശേഷം.
എന്താ കുടിച്ചു.
ഏ
വിശേഷം പറഞ്ഞൊന്നൊന്നും ഇല്ല വെയില്.
ആഹ ഭക്ഷണംഒക്കെ കഴിച്ചോ? ആ ഭക്ഷണം കഴിച്ചോ ചായൊക്കെ കഴിച്ചിലൊ?
ഭക്ഷണം അനത്തെ ചായ ചായ കുടച്ചു. ആം തിന്നു.
ആഹ മക്കളൊക്കെ എന്താക്കുന്ന്.
ഞ്ഞുന ഉച്ചക്ക് ഇല്ല മക്കളായിട്ടില്ല.
ആഹ ശരി
അവിടെ കുട്ടികളൊ ക്ലാസിൽ പോയോ ആ കുട്ടികളൊക്കെ പോയോ?
ഇന്ന് ശനിയാഴ്ചല്ലേ ഇന്ന് ലീവാണ്.
ആഹ ഇന്ന് ശനിയാഴ്ച ആയിരുന്ന്ല്ലേ?
ഹ് ഹ് ദിവസം ഓർമ്മല്ലേ
ദിവസങ്ങളൊന്നും ഓർമ്മയില്ല. അതെ പിന്നെ എന്താ ഉണ്ടാക്കിയപ്പോ ഭക്ഷണൊക്കെ എന്താ ഉണ്ടാക്കിയെ.
ചോറ്, മീൻകറി, ഉപ്പേരി, സാലഡ്.
ഉം
ഉം രാവിലെ പിന്നെ വെള്ളപ്പൂ വെള്ള ഉപ്പും മീൻകറിയും ഉണ്ടാക്കി. പയറിന്റെ ഉപ്പേരി പയർ തോരൻ.
പയർ മേടിച്ചോ. തോ കൃഷിയുണ്ടോ?
മേടിച്ചതാണ്. കൃഷിയില്ല. കൃഷിക്ക് അവിടെ കയ്യുല. ഇവിടെ നമുക്ക് കോഴി കോഴി ഉണ്ടാവുമ്പോ ഞമ്മക്ക ഒന്നും. കുഴിച്ചിടാൻ കഴിയുല്ലല്ലോ? കോഴികളൊക്കെ കൊത്തി തിന്നാള്. ഓ കോഴിണ്ട് ഇഷ്ടം പോലൊണ്ട്.
കോഴിയും, പശു, ആടും. ഒക്കെ ഉണ്ടെങ്കി പിന്നെ ഒന്നും നട്ട് വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലെ.
ഇല്ല കോഴിഉള്ളതു കൊണ്ട് ഒന്നും കുഴിച്ചിട്ടിൻ കയ്യില്ല. ഒക്ക കോഴ് തിന്നും. ഇപ്പൊ ഞാൻ തന്നെ ഒരു വാഴ കുഴ- രണ്ട് വായക്കന്ന് കുച്ചിട്ടീ. അത് എന്നിട്ട് ഞാന് അടി മുതൽ അടി മുതൽ ഞാന് തുണിയോട്ങ്ങ റൗണ്ട് ചെയ്ത് ഇങ്ങാട്ട് കെട്ടിക്ക. എന്നട്ട് മറച്ചിക്ക.
മറക്ക ഇതാല്ലേ. മറ്റേ ഇതൊക്ക വേലിയക്കെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകെന്ന് തോന്നല്ലോ. പിന്നെ നോക്കാൻ തോന്നല്ലോ? വേലി കെട്ടിവെചൂടായിരുന്നു.
ആ് വേലി അതിനുള്ള സൗകര്യം ഇല്ലാ.
ആ അതെ. എല്ലാത്തിനും സ സൗകര്യം വേണം അല്ലെ. എത്ര കോഴിയുണ്ട് അപ്പം.
ആ ഒരു പതിനഞ്ച്.
ആ. ഓക്കെ മുട്ട ഇടുന്നാ അപ്പൊ എന്നും അഴിച്ച്വിട്വോ.
കഴിച്ചിടല് ഇപ്പം കൊറച്ചാളെ കഴിച്ചിട്ടാണ് കൊറച്ചാളെ കഴിച്ചല്ല എല്ലാരും കഴിച്ച വിക്കാ വയ്യ. നായ കൊണ്ടോന്ന് തീർത്തണ് തിന്നാട്ട്.
ആഹ് അതൊണ്ട്അഴിച്ചു വിടില്ല അല്ലെ.
ഇല്ല എപ്പഴെങ്കിലുംക്കെ ഒന്ന് കഴിച്ച ഇട്ട് നോക്കന്നല്ലാതെ.
ഉം ഉം
മഴത്ത് തീരെ നോക്കയില്ല. ഇന്ന ഇപ്പം മഴല്ല വെയിലായ്ത കൊ ഒന്ന് ഞാൻ കഴിച്ചിട്ടിണ്ട് പക്ഷെപ്പ തന്നെ ആയിത്തങ്ങള മൂടണം.
ആഹാ ആഹ് ആഹ്
എപ്പഴാ വെച്ചാല നായി ഒന്നും കൊണ്ടുപോക. രണ്ടു ദിവസം അടുപ്പിച്ച് രണ്ടു ദിവസം അടുപ്പിച്ച് ഓരോ നീച്ചം കൊണ്ടുപോയി തീർത്ത്
അതെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നായി ഒക്ക കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതാണ്. കാണാതെ ഇങ്ങെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലത് അല്ലെ. കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ പിന്നെ വന്നോണ്ടിരിക്കും.
അതെ തീരിനവരെ വന്നോണ്ട്ടുക്കോ.
അതെ എല്ലാതിനും കാണാതെ എങ്ങനെ ഒളപ്പിച്ച്ക്കണം
അതെ
അങ്ങനെ ആയിരുന്നു. കാണാതെ കാണാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുവരുന്നു കണ്ടാ പിന്നെ തീർന്നു. കണ്ടാ എടുത്തോണ്ട് പോയ്ക്കോളു.
വലിയ കൂടാണെങ്കിലും പിന്നെ കമ്പി കൂടാണെങ്കിലും സുഖ അയിനകത്തച്ചാൽ മതി. പക്ഷ ഇത് മരത്തിൻന്റെ കൂടെകുമ്പോ എന്താണറിയോ ഒറ്റ ഒരു ഇതാണല്ലോ വെയിലും മയൊന്നും കാറ്റൊന്നും തട്ടാത നിൽക്കുമ്പോൾ.
ഉം. ഹും ഹും.
ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആ കമ്പിക്കൂടാണ് മേലെ നല്ല ഹൈറ്റിൽ വരുന്ന ഇതല്ലേ നല്ല ഉയരത്തില് ആഹ് മറ്റ്
അവ അല് കാറ്റും വെളിച്ചൊ കിട്ടും ചെയ്യൂണ്ട് കാറ്റുംച്ചൊന്നും കിട്ടൂല്ല മരത്തിന്റെ കൂട്ടലേ
ആഹ. അത അങ്ങനെ വെക്കുയിരുന്നു നല്ലതായിന്നല്ലെ. അത് നോക്കിക്കൂടായിരുന്നോ. നോക്കിയായിരുന്നോ.
അത് നോക്കണം ഇത് പിന്നെ ഈ കൂട്ണ്ടായപ്പം പിന്നെ അയി്മക്ക് നോക്കിയില്ല ഇത് വരെ.
അത് നോക്കിയിട്ടുണ്ടേ പിന്നെ കൂടുതല ഒന്നും കൂടി നന്നായിട്ട് വലുതായിട്ട് ഇതാക്കായിരുന്നു അല്ലെ?
ആഹ് അതെ.
വലുതായിട്ട് ആ കൂടുണ്ടെങ്കി പിന്നെ നമുക്ക് പിന്നെ എന്തു ആക്കാലോ?
ഓ ഞാൻ പിന്നെ നാടൻ മാത്രമേ പോറ്റലുള്ളൂ. നമുക്ക് പഞ്ചായത്ത് ന്ന് കിട്ടും കോയിനെ എഴുതി കൊടു ടുത്താല് പഞ്ചായത്ത് ന്ന് കിട്ടും ഗിരിരാജ് കോയി ഗ്രാമശ്രീയൊക്കെ കിട്ടു. പക്ഷെ അത് എന്താന്നറിയോ അതി്ന് പ്രതിരോധ ശേഷി ഉണ്ടാവുല്ല തീരെ. ഐറ്റകള് വേഗം ചത്തു ഐറ്റകള് വേഗം ചത്തു.
ആണോ?
ആഹ് അയ്റ്റാള് അതേമാതിരി നായൊക്കെ പിടിക്കാ വന്നാല് ഇന്നെ പിടിച്ചോന്ന് പറഞ്ഞ് അവിടെ.
നാടൻ കോഴിയാവുമ്പൊ നല്ല പ്രതിരോധിച്ച് ആ നാടൻകോഴി ആവുമ്പൊ നല്ല പ്രതിരോധ ശേഷി ഇണ്ടാവും. കൈവിന്റെ മാക്സിമം ഓല് ഓടും ഒക്കെ ചെയും. ഇവല് ഒന്നും ചെയ്യൂല ഇവല് ഇങ്ങനെ ഇന്നെ പിടിച്ചോന്ന് നറഞ്ഞ് അവിടെ നിന്നൊടുക്കും.
അവിടെ നിന്ന് കൊടുക്കും ആ
ആ ഇവിടെ കുടുംബശ്രീെന്റെ ഇതില് നമുക്ക് കിട്ടും ആ കുടുംബശ്രീ എഴുതി കൊടുത്തിട്ട്. പതിനഞ്ചെണ്ണ നാൾ പാസ് ആയി എഴുതി കൊട്‌ ത്തിട്ട്. അപ്പൊ പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ്, ഉം ഞാന് വേണ്ടാന്നറഞ്ഞ് എഴുതി കൊടു ത്തേനി ഒരു ഇതില് എഴുതി കൊടുത്തേനി അപ്പൊ പാസായിം ചെയ്ത്. അപ്പൊ പിന്നെ ഞാൻ വേണ്ടാന്നറഞ്ഞ് കാരണം ഇത് ഈറ്റങ്ങളെ പോറ്റാൻ കയ്യില്ലേ നല്ലോം തിന്നാനും കൊടുക്കണം.
ആഹ്, ആഹ്, ഉം പിന്നെ അവര് വന്ന് നോക്കുവോ കോഴിനെ വന്ന് നോക്കോ അവര്?
ഇല്ല ഇല്ല പിന്നെ നോക്കൊന്നുല്ല ഏഹ്, ഏഹ് നമ്മക്ക് വർഷത്തിൽ എഴുതി കൊടു ത്താല് എത്രയും കിട്ടും.
ആഹ്, ആടും ആടും മറ്റേ ഇതൊക്കെ കിട്ടുവല്ലോ അങ്ങനെ?
ഓഹ്, അതും കിട്ടും പക്ഷെ അതിന് നമുക്ക് നല്ല സൗകര്യം വേണം വീട്ടില് പോറ്റാനില്ലേ?
ആഹ്, ആഹ്, ഏഹ്
ആട് കിട്ടും, പിന്നെ അയിന് കൊറച്ച് പൈസ കൊടുത്താൽ മതി. പിന്നെ ഏഹ്, അയിന് മറ്റേ പ്ലാവിന്റെ എലിം അങ്ങനെ തീറ്റകളൊക്കെ കൊടുക്കാ കൊറച്ച് പാടാണ്.
ആ അതെ കോഴി ആവുമ്പ പിന്നെ അത്രയ്ക്കങ്ങോട്ട് ആ അത്രയ്ക്ക അങ്ങോട്ട് വരത്തില്ല. പിന്നെ. കോഴിന്റെ തീറ്റ മേടിച്ച് കൊടുക്കുവോ?
ഓഹ്, തീറ്റ വാങ്ങല്ണ്ട്, എന്നും വാങ്ങൂല എടക്ക് വാങ്ങും.
ആഹ്, ആഹ്
മുട്ട വിറ്റ് കാശ് കിട്ടുമ്പോ
ആ മുട്ട അതെ എന്റെ അങ്കിളു അങ്ങനെ ആയിരുന്നു. അങ്കിളിന് മറ്റേ വലിയ കൂടൊന്നു വലിയ മറ്റേ ഫാമ് പോലെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണേ. മുട്ട വിക്കും അതിന് തീറ്റയും മേടിച്ചിട്ട് വര് അങ്ങനെയായിരുന്നു
ആഹ്, അത് ശെരി. ഇണ്ടായ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാ നല്ല നാടനായത്കൊണ്ടെയ്.
ആ വീട്ടിലെ ആവശ്യത്തിന് എടുക്ക, അപ്പ പിന്നെ ആഹ്, അവരവിടെ പോവുമ്പോ നമുക്ക് ഇങ്ങനെ തന്നു വിടുവായിരുന്നു ഇങ്ങനെ, നമ്മളവിടെ പോവുമ്പം. മുട്ടുയുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നു വിട് ആയിരുന്നു. ആ നമ്മള് കഴിക്കു ഒക്കെ ചെയ്യും. നമുക്ക് ഉണ്ടായിരുന്നു നമുക്ക് ന നമ്മളിങ്ങനെ ആ അടവെച്ച് ഇങ്ങനെ ഇതാക്കൂലെ, നമ്മള് സ്വന്തമായി ട്ട്, അങ്ങനെ അടവച്ചുണ്ടാക്കിട്ടുണ്ടായിരുന്നു നമ്മള്, മറ്റേ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്.
ആ ഇങ്ക്ബേറ്ററ്.
ആ, ഇൻക്യുബേറ്റർ ഇപ്പളല്ലാട്ടോ പക്ഷെ, അത് കൊറേ മുമ്പായിരുന്നു. അന്ന്ട്ട് നമ്മളങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൊറെ ഉണ്ടായിരുന്നു.
ആഹ്
പക്ഷെ, പെട്ടെന്ന് മരിച്ച് ചത്തുപോയി. പിന്നെ, അവസാനം ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഈ എടെ
അത് ശെരി, ഞങ്ങള് പിന്നെ അങ്ങനെ വെക്കൂല. നമ്മള് കൊ തള്ളക്കോഴി ക്ക് അടവെക്ക് ചെയ്യ്. ഒരു പതിനൊന്ന് മുട്ട വെച്ച് കൊടുത്തിട്ട് അങ്ങനെ മുറി മുറപ്പിക്ക് ചെയ്യ്. ഇന്നട്ട് പിന്നെ കോയിക്കുട്ടളായി വിരിഞ്ഞ് അയി അയ് റ്റക്ക് നല്ല ഇത്ണ്ടാവും നല്ല ശേഷി ഇണ്ടാവും. ഇങ്കുവേറ്ററിൽ വിരിപ്പിക്കുന്നതിന് ശേഷി കൊറയും തള്ളന്റെ ചൂട് ത റ്റാതെ ഇണ്ടാവ്ണ ആണല്ലോ.
ആ ഇതിപ്പോ എന്റെ ചേട്ടൻ ചുമ്മാ ഉണ്ടാക്കിയതാണ്. ചേട്ടൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ യൂട്യൂബ് ഒക്കെ കണ്ടിട്ട് വെറുതെ ഇണ്ടാക്കി. അപ്പോ ഞങ്ങള് കുറച്ച് മുട്ട ഇങ്ങന എടുത്ത് വെച്ചു. അപ്പൊ അത് വിരിഞ്ഞു വന്നു അങ്ങനെ ഉണ്ടാക്കിയതാ ഹ ഹ അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പൊ ചേട്ടന് ഇങ്ങനെ ചുമ്മാ ഉണ്ടാക്കിയപ്പോ മുട്ട എടുത്ത് വെച്ചു. അപ്പൊ അത് വിരിഞ്ഞു വന്നു.
ആഹ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ വലുതായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നു ഇല്ല. ചേട്ടൻ ചുമ്മ ഇങ്ങനെ നോക്കിയപ്പ
ആഹ്
അത് കഴ്ഞ്ഞിട്ട് പിന്നെ
സംഭവം നല്ല ഒരു ണ്ടായാല് വരുമാനാണ്
വരുമാനാണ് കോഴി ഉണ്ടെങ്കി നല്ലതല്ലേ എന്തായാലും നമുക്ക് ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ എന്തായാലും കുറേ ഉണ്ടാവും അതൊക്കെ കൊടുക്കുവാണെങ്കില് എന്റെ അം അമ്മയുടെ അമ്മയെക് ഇങ്ങനെ പറയാര്ന്നു മറ്റേ വീടും പരിസരൊക്കെ വൃത്തിയാക്കി വെക്കണമെങ്കിൽ കോഴിയൊക്കെ ഇങ്ങനെ വളർത്തും ന്ന്ള്ളതാണ് പക്ഷെ കോഴീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഏ എല്ലാം മറ്റേ കൊത്തി തിന്നോളും
ആ അതെ ഞാനിവ്ടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ത്തേ ഇവടെ കോഴിയാ കല്യാണം കഴിഞ്ഞ സമയത്തേ കോഴിയ അപ്പ പിന്നെ അതെയ്റ്റ് ഇങ്ങെനേണ്ട് ലയിച്ച് പോയി പിന്നെ അതില്ല പ്പ ജീവിതല്ലാതായി പിന്നെ
അത് ചിലർക്ക് പിന്നെ ഇഷ്ടപ്പെട്ടാലല്ലേ ചിലർക്ക് പിന്നെ അതിനോടക്കെ ഭയങ്കര താല്പര്യമുള്ളവരുണ്ട് അല്ലെ
പിന്നെ കോഴിമുട്ടക്ക് നല്ല കോളേരും ണ്ടാവും എന്നും ചോയിച്ചു വരും ഓരോരുത്തര് മുട് മുട്ടണ്ടോ മുട്ടണ്ടോന്ന് അപ്പൊ നമ്മക്ക് പത്തുർപ്യ കിട്ടുമ്പോ അവര് നമുക്ക് ചെറിയൊരു വരുമാനും ആണല്ലോ
ഒരു മുട്ടക്ക് എത്രയാ പൈസ വരാ ഉം പതിനൊന്ന് രൂപ ഇവിടെ എട്ട് രൂപയോ ആ മറ്റേ മുട്ടട്ടോ ഉം
ആഹ് വലുതായിട്ടൊന്നും കിട്ടയില്ലെങ്കിലും ഒരു കുടുംബ്രീ കൊടുക്കാനോ അത്തായ്മ്പതോ കിട്ടിയാലോ അതു ആയല്ലോ എന്ന ഒരാളോട് വാങ്ങണ്ടല്ലോ
അതെ നല്ലതാ ഉം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളത അല്ലേ ഉം പിന്നെ ചെലരൊക്കെ ഇങ്ങനെ തയ്ക്കുന്നുണ്ട് എൻറെ അമ്മയൊക്കെ ആണെങ്കിലും തയ്ക്കുന്നുണ്ട് വീട്ട്ലൊക്കെ ഉം അപ്പൊ പിന്നെ അമ്മക്ക്‌ എനിക്കറിയില്ല അമ്മ തയ്ക്ക്യും ഇല്ല എനിക്കറിയത്തില്ല
അത് എന്താ ജോലി ഉണ്ടോ
ജോലിയില്ല ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഫ്രീ ആണ്
ആ അത് ശെരി കല്യാണയ്ഞ്ട്ട് കുറേ ആയോ
കൊറച്ചായിട്ടൊള്ള്
ആ അത് ശരി തയ്ക്കാൻ അറിയില്ലേ തീരെ മിഷൻ ചവിട്ടാനറിയില്ലേ
മിഷീൻ ചവിട്ടോന്ന് ചോദിച്ചിട്ടണ്ട ചവിട്ടിട്ടൊക്കെണ്ട് പക്ഷെ അങ്ങനെ വലുതായിട്ട് തയ്ച്ചിട്ടില്ല അമ്മ അവിടെ ഉള്ളോണ്ട് പിന്നെ ഞാൻ എല്ലാ അമ്മയ്ക്ക്‌ കൊണ്ടേ കൊടുക്കും നമ്മള അങ്ങനെ തയ്ക്കാറില്ല
ശരി അമ്മ ചെയ്യുമ്പോ പിന്നെ ഞമ്മൾ ചെയ്യേണ്ട ആവശ്യംല്ലല്ലോ ല്ലേ
അതെ അമ്മ എന്തായാലും തയ്ക്കുന്ന്ണ്ട് അമ്മ നല്ല വളരെ വൃത്തിക്ക്‌ തയ്ച്ചരും അപ്പൊ പിന്നെ ഞൻ വെുതേ നല്ല ഡ്രസ്സൊക്കെ എടുത്ത്
തൈച്ച് വൃത്തികേടാക്കണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇതാക്കാറില്ല
ആ അത് ശരി
ഉം
ഉച്ചകത്തേക്കുള്ള ഫുഡ്‌ ക്കെ ആയല്ലോ ലേ
ഉച്ചക്കത്തേക്ക് ആയിട്ടില്ല വഴുതനങ്ങ ഇരിക്കുന്നുണ്ട് വഴുതനങ്ങ കറി വെക്കണം
ഏ
ചോറ് പിന്നെ വെച്ചതുണ്ട്
ചോറ് വെച്ച്ക്ണ് ല്ലേ കഫ കറിവേണ്ടാ
കറി വഴുതനങ്ങ ഉണ്ട് അത് എങ്ങനെങ്കിലും ആക്കണം
വൈതനാ ക്കറി കൂട്ടി ചോറ് ന്നയ്യ
ആ വഴുതനങ്ങ കൂട്ടി വഴുനങ്ങങ്ങ ഇഷ്ടല്ല എനിക്ക് വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ്
വഴുതനങ്ങ ഇഷ്ട്ടാണ് പക്ഷെ അത് ഞമ്മള് പിന്നെ ചോറ്ന് കറിയാക്കൂല ഉപ്പേരി മോഡല് ആക്കൂം
ആഹ് നമുക്ക് പിന്നെ അങ്ങനെ എല്ലാ കറികളും വേണന്നില്ല നമുക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ കറി കറികളങ്ങനെ കൂടുതലായിട്ട് വേണന്നില്ല
ഉം
അവിടെയക്കെങ്ങനെയാ എത്ര കൂട്ടം കറിയൊക്കെണ്ടാവും ചോറിന്
നമ്മള് പിന്നെ ചോറ് കറി പിന്നെ അതേപോലത്തെ എന്തെങ്കിലും ഉപ്പേരി ഒരു പപ്പടം ആതെ അച്ചാർണ്ടെങ്കിലും അതും എന്നാ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുല്ലല്ലോ
ആഹ്
എന്നാ ശരീട്ടോ ഞാൻ പിന്നെ വിളിക്കേ
ആഹ് ശരി
ഓക്കെ ശരി